ഹലോ ആഹ് ആഹ് കേക്കുന്നില്ലേ ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല
ഉം ഉം ചായകുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ചായൊക്ക ഇപ്പൊ കുടിച്ചിരിക്ക ഉം ഇന്ന് അനിയത്തി നാ തിരുവനന്തപുരത്തൊരു ഗെ കളി ഉണ്ടായിരുന്നു സ്കൂൾന്ന് അപ്പൊ പോയി വന്നപ്പോ ഉച്ചക്ക് അല്ലെ വന്നപ്പോ പുലർച്ചെ വന്നത് അപ്പൊ അവൾക്ക് ഫുഡ് എന്തായാലും വേണന്ന് പർഞ്ഞ പ്പൊ ഉമ്മ അപ്പ തന്നെ പുട്ടും ബീഫൊക്കെ ഉണ്ടാക്കിന്ന് അപ്പൊ അത് ഇണ്ടായിരുന്നു ഉം ഇങ്ങെന്താ കഴിച്ച്
ഞങ്ങളും കഴിച്ചിട്ടില്ല ച പത്തിരിയാണ് കഴിച്ചാക്ക്ണൊള്ളൂ ഉം ഉം ഉം
ത്തിന് പിന്നെ എന്താ കറി
കറിയില്ല
പത്തിരി ഒറ്റക്ക് കഴിക്കോ
ആഹ് ആഹ്
ആഹ് അപ്പൊ അയ്ക്ക് ചായ ഒരു ചായ കുട്ച്ച്ട്ടോ ആഹ് അങ്ങനെ
ഇല്ല പത്തിരിയാണ് അപ്പൊ പിന്നെ
ആഹ് ത്താ ആഹ് വെളിച്ചണ്ണ പത്തിരി ആഹ്
ഉം
ഇന്നെന്താ ഉ ഉച്ചക്കെന്താ ഫുഡ്
ഉച്ചക്ക്ന്ന് കല്യാണണ്ട് അപ്പൊ പിന്നെ ഫുഡ് ഒന്നും വാണ്ടല്ലൊ ഉം ഉം ആഹ് മൂന്നാള്ണ്ട്
അപൊ സ്കൂക്ക് പോയോര്
ഇല്ല്യ ഇന്ന് ലീവാ ആക്കാച്ച്
ഏഹ് കല്യാണം ആയോ
ആഹ് മൂത്തമ്മൻ്റോടേണ് കല്യാണം അപ്പൊ പിന്നെ അപ്പൊ ലീവാക്കാ വച്ച്
ആഹ് അങ്ങനെ ഇല്ല ഞാൻ പഠിക്കാണ്
അയ് ശെരി എന്തിന പഠിക്ക്ണ്
ഞാൻ ഒരു ഒക്യുപ്പേഷൻ തെറാപ്പി അർഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്
ആഹ് ഏഹ് ആഹ് ആഹ് ആഹ് അയിന് പഠിക്ക ഏഹ് കൊറേ ആയോ
ആഹ് മൂന്ന് വർഷായി
ഏഹ് അത് ശരി ആഹ് അത് ശരി ആഹ് ആഹ് മഴണ്ട് അവിടെണ്ടോ
ഏയ് അവിടെ ഇങ്ങനെ ചാറ്ണുണ്ട് ഇപ്പ ഒന്ന് നിന്നു
ആഹ് ഇവടെ ഇത് വരെ മഴല്ലേനി ആ ഇപ്പൊ കൊറവ്ണ്ട് ഉം ഉം ഏഹ് ഇല്ലല്ലാ
ഏഹ് ആഹ് ഇവടെ തൊ തൊട്ടപ്പറത്ത് തോട്ണ്ട് അവടപ്പ മഴ പെയ്താ നല്ല വെള്ളം ചാടും
ആഹ് അത് ശെരി ഹ്മ്മ് ഇവടൊന്നുല്ല ആഹ് ഏഹ് വീട്ട്ലാരൊക്കെണ്ട്?
വീട്ടില് ഇമ്മണ്ട് പിന്നെ ഒര് അനിയത്തിണ്ട്. ഞാൻ ഇവടല്ല പഠിക്ക്ന്നത് ഞാൻ പൊറത്താ ഞാൻ ഇപ്പൊ ഇന്നലെ ഇന്റെരു കസിന്റെ നി നിക്കാഹ്ണ്ടെന്നു അപ്പയിന് വന്നതാ ലീവിന് ആഹ് ആഹ് ഞാൻ ഇപ്പൊ
ആ ഇള്ള കുപ്പയട്ടോ ആ ഇള്ള കുപ്പയട്ടോ ആ മാക്സിട്ടോ ആഹ്
ഏഹ് ഇന്നലെ രാ ആഹ് ഇന്ന ഇന്ന് പോവും ഇന്നലെ പോകണ്ടതാ ഇന്ന് ക്ലാസ് കളഞ്ഞക്കാണ് ഇന്നലെ രാത്രി ആയി ഒക്കെ കഴിഞ്ഞെത്തിയപ്പോ അപ്പൊ പോയില്ല ഇപ്പ ഇന്ന് രാത്രി പോണം.
ആഹ് അത് ശെരി ആഹ്എങ്ങനെയാ പോവാ ട്രയിനില്ലോ ബസ്സിലോ?
ആഹ് ട്രെയ്ല് പോകും.
ഏഹ് ഒവ്ടെ പഠിക്ക്ണേ
ത തമിഴ്നാട്.
ഏഹ് അത് ശെരി.
ആഹ്
കല്യാണം കഴിഞ്ഞ്ട്ട് ഇന്നന്നെ വരോ
ആഹ് ഇന്നന്നെ വരും മക്കൾക്ക് സ്കൂളൊക്കെ ഇള്ളോണ്ടേ
ആഹ്
കൊറേസം ലീവാവുമ്പോ
ആഹ് അയ്ശെരിയാ ഇപ്പൊ ഈഹ് ശെ ഏതാ ഒരിപ്പം മറ്റേ വെള്ളിയ ശനിയാഴ്ച്ച ക്ലാസ്ണ്ടായിരുന്നോ കുട്ടിയോൾക്ക്
ആഹ് ഇണ്ടായിനി.
ആഹ്
ഹ്മ്മ്
ആഹ് കുട്ടിയോള് എത്രയില മൂത്തൊട്ടി
ഓനഞ്ച്ല്.
ആഹ് ചെറിയ കു
ഹ്മ്മ് ആഹ് ചെറിയ കുട്ടികളാണ്. രണ്ടാമത്തോള് അംഗലവാടി പോവും ചെറുത് രണ്ട് മാസായിട്ടൊള്ളു.
ആഹ് രണ്ടാസായിട്ടൊള്ളു ഹ്മ്മ് ആഹ് അത് കരയുന്നില്ല
ഏഹ് ഇല്ല അവടെ കട്ക്കാ ഇല്ല കട്ക്കാ
ആഹ്
കട്ക്കാണ്.
ആഹ്
പിന്നെന്തൊക്കെ ഇഞ്ഞ് പോയിട്ട് എപ്പളാ വര്യാ കൊറെ ലീവ്ണ്ടോ
ഏഹ് ലീവിനി ഇനിപ്പൊന്നും വരൂല ഏഹ് ഇല്ല ഇനി എക് സാമ് ഇഞ്ഞ് ഓഗസ്റ്റിലാ ഇഞ്ഞതൊക്കെ കഴ്ഞ്ഞിട്ടേ വരൊള്ളു അയി അയിനിപ്പ സ്‌റ്റഡി ലീവൊക്കെ ഇണ്ടാവും ഇന്നാലും അവ അവിട്ന്ന് പഠിച്ച് പിന്നെ നടക്കൊള്ളൂ
ആഹ് ആഹ് ആ പടി ആ പഠിപ്പൊന്നുണ്ടാവൂല
ആഹ് നോക്കാണ് ഇബടെ ആകെ വരെ ലീവിന് വെറുതെ ഇരിക്കാനും ഫുഡ് കഴിക്കാനും മാത്ര വെര.
ആഹ് അതന്നെ.
അവ്ടെ പിന്നെ ഞങ്ങളന്നെ ഇണ്ട ഇണ്ടാക്ക്ണെ ആയ കാരണേ
ആഹ് ആ റൂമിലാരൊക്കെ ഇണ്ടവിടെ? കെറേ ആളുണ്ടോ?
ഏ് ഇന്റെ റൂമില് മൂന്ന് കുട്ടിയോള്ണ്ട് പിന്നെ. ഞങ്ങളെ ഓ അപ്പ ഓണറിന് മേലെ റൂമ് എടുത്ത് നികാണ്.
ഏഹേ
അപ്പൊ അപ്പുറത്തെ റൂമിലൊക്കെ ആൾക്കാര്ണ്ട്.
ഏഹ് ഏഹ് ഫുഡൊക്കെ കൊണ്ട്പോവോ വീട്ടിന്ന് പോകുമ്പോ?
ആഹ് വീട്ട്ന്ന് പോവുമ്പോ കൊണ്ടോകും മോര് കറിയും ഇങ്ങനെ മീൻകറിയൊക്കെ ണ്ടെങ്കി വാങ്ങിണ്ടെ കൊണ്ടോവും ഇല്ലേ ചിക്കൻ മസാല ആക്കിയത് മീന് മസാല ആക്കിയൊക്കെ കൊണ്ടോകും നല്ല ഫ്രീസ് ആക്കീട്ട് ഹലോ ഹലോ ഹലോ